ആഹ് എന്താണ് ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ചായാ കുടിയൊക്കെ ക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടി കഴിഞ്ഞു
ആഹ് ഇന്ന് കാലത്ത് എന്തായിരുന്നു ഇപ്പൊ
ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയേ ആഹ് വീട്ടിലന്നെ
ആഹ്
ഉം
ആഹ് ഇടക്കൊരു ചേഞ്ച് വേണ്ടല്ലേ
ദോശയാവുമ്പോളേ എല്ലാർക്കും ഇവിടെ വലിയ ഇഷ്ടൊന്നുമില്ല ദോശയും കറിയവുമ്പോ കുട്ടികൾക്ക് വലിയ ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി ആഹ് നെയ്യ ഒക്കെ ആക്കിയിട്ട് മസാലൊക്കെ ഉണ്ടാക്കിട്ട് കൊടുത്താല് ഇഷ്ടമാണ് അപ്പൊ കഴിക്കും ആഹ് ചമ്മന്തിയോ ആഹ് വെള്ളച്ചട്നി ആഹ് ആഹ് എന്നാ ഉണ്ടാക്കിട്ടില്ല എന്ന് വെറും മാസ മസാല മസാലയും പിന്നെ നെയ്യ ആക്കിയിട്ട് ദോശയില് ഇങ്ങനെ മസാല ഇട്ടിട്ട് തന്നെ നമ്മള് മടക്കി അങ്ങനെ എടുക്കുവല്ലോ ആഹ് അങ്ങനെ എടുത്തു
ആഹ്
ഉം പിന്നെ ഇന്ന് മഴയില്ല ഇന്ന് വെയിലാണ്
അതേ ഇവടെ നല്ല ഏഹ് പർഞ്ഞൊ
മഴ ഇണ്ടോ
ആഹ് ഇവടെ നല്ല മഴയാ കാൽതൊട്ടേ നല്ല മഴയാ
ഇണ്ട്ലേ ആഹ് ഇഞിപൊ തൊട അങ്ങായിലെ ഇതിപ്പോ ഉം എന്ത പറയാ ആഹ് ജൂണ് ആവാനായി ല്ലഞിപ്പോ മഴന്നെ ആയിരിക്കും
വർഷക്കാലം നേര്ത്തോടെ ഇണ്ടെന്ന് പർഞ്ഞീര്ന്നു ഇരുപ ത്തി ആറ്ന്നൊക്കെ പർഞ്ഞീര്ന്നത് പിന്ന ഇപ്പൊ എന്തോ അഞ്ച് ദിവസം ന്യൂനമർദ്ദ ഇണ്ടാവുന്നും പർഞ്ഞു മഴ
ആഹ് ഇങ്ങനെക്ക ആയാല ആക്കാരം ആകെ പേട്യാണ് മഴ ഒന്നായ് രുമ്പൊ പേട്യാണ് ഓരോ ഇതള് കേക്കുമ്പ്ളെ ഇപ്പ ആഹ് ഇടിയൊക്കെ കണ്ടൊപ്പം ഞമ്മളെ ഇവടെ മലപ്പൊർത്താണ് നാല് കുട്ട്യാള് മരിച്
ആഹ് ആഹ് ഞാനത് കണ്ടിര്ന്നു ന്യൂസ്ല് പിന്നെ നമ്മൾ പരമാവധി ആഹ് സമയതൊക്കെ പൊർ കർങ്ങാണ്ട് മുന്നത്തെ കാലാവസ്ഥ പോലെയല്ല ഇപ്പ മുന്നേ ഏഹ് കൊറെ മഴയ്ണ്ടെങ്കിലും ഇങ്ങൻത്തെ വെല്ല്യേ പ്രശ്നങ്ങളൊന്നും ഇണ്ടായിര്ന്നില്ലല്ലോ പ്പ അതല്ല അവസ്ഥ ഇപ്പോ എല്ലാവട് ത്തും ഈ ഇടിമിന്നലൊക്കെ ഭയങ്കര ടയ്ജർ പരമാവധി അങ്ങനെ ഒള്ള സമയത്ത് പോർത്ത്ക്ക് എറങ്ങി ഇങ്ങനെ ഓപ്പണായിട്ട്ള്ള സ്ഥലത്ത് നിക്കാണ്ട് ഇരിക്ക എപ്പഴും നല്ലത്
ആഹ് അതെ അതെ
ആഹ് പിന്നെ ഇങ്ങ
ചേച്ചീ അത് കോരി കളയണ്ടട്ടൊ ഒര് മിൻറ്റ്ട്ടൊ ഇന്റെ ഒര് സാനം പൊയ്ക്കുണു നോക്കാനാ ഉം ഹലോ
ഉം ആഹ് അങ്ങനെ അപ്പൊ ശ്രദ്ധിച്ചാ മതി കു കുട്ട്യാളെക്കെ ഇങ്ങനെ പൊർത്ത്ക്ക് എറക്കാണ്ടൊക്കെ ഉം ആഹ് ഇപ്പ ഇവടെ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കാ ഒര് മഴ നല്ലോണ്ണം പെയ്ത് പോയെ ഒള്ളു
ആഹ് അതെ ഇന്നട്ട്
ചെലപ്പൊ ആഹ് അങ്ങോട്ടും മഴ
അതെ ഇണ്ടാവും പ്പ വടേക്കര അല്ല മഴ നമ്മക്ക് തീരെ കിട്ടീല്ലെങ്കിലും പ്രശ് ആഹ് പക്ഷേ കൊർചൊക്കെ ഇല്ലെങ്കിലെ പിന്നെ ബുദ്ധിമുട്ടുവാണ് പക്ഷെ അധികയാലും പ്രശ്നാണ്
അതെ അതികായാലും പ്രശ്നാണ്
ആഹ് അതെ അതെന്നെ ഉം പിന്നെ ഞമ്മള് പണ്ടൊക്കെ പർഞാ സ് സ്കൂളൊക്കെ കുട്ട്യാള് സ്കൂൾ കൊക്കെ പോവുമ്പം തൊടങ്ങുംമ്പളാണ് പ്രശ്നം അപ്പോ ന്നർഞ്ഞാല്
എങ്ങനെണ് കുട്ട്യാളെ മഴേത്ത് സ്കൂളിലെകൊക്കെ വിടാന്ന് ആലയ്ക്കുമ്പഴാണൊ ഒരു ബുദ്ധിമുട്ട് വെരാ
സ്കൂൾട്ടൊക്കെ വരുമ്പളെ വണ്ടിക്ക് ആണെങ്കിലും വന്ന്ട്ട് പിന്നെ ഇങ്ങട്ട് ആഹ്
ട്ടാ
ആഹ് മഴയത്ത് പിന്നെ പോയി പക്ഷെ ഇപ്പൊക്കെ പർഞ്ഞാല് മക്കള് വണ്ടീലാണ് പോണത് വണ്ടീല് വന്ന് എറങ്ങ്ണു ഞാനൊക്കെ പഠിക്കുമ്പൊ കൊറെ പോണം സ്കൂൾക്കും കോളേജ്കൊക്കെ ഫുള്ള് നടന്ന്ട്ടാ പോയിന്നെ ഒന്നാം ക്ലാസ് മുതലെന്നെ ഏഹ് നടന്ന് അങ്ങനെ അത്ര ദൂരം പോയിനത്
അയിന് പണ്ട് നമ്മളെ സ്കൂള്ള് വണ്ടീല് വിട്ണെ ഒരു ഇത് ഇല്ല്യല്ലോ എല്ലാരും നടന്ന്ട്ട് ഇങ്ങനെ കൊടയായിട്ട് ഇങ്ങനെ പോണതാണ്
ആഹ് അതെ നമ്മളന്ന് കൊടയും കൊണ്ടൊക്കെ ന്നനഞ്ഞ് ന്നനഞ് അത് വന്ന വൈക്കന്നെ ഉം വന്നനെ അങ്ങടെ ഒരു കുളി അങ്ങനെയൊക്കെ എല്ലായിരുന്നോ? ആഹ് ഞങ്ങക്കൊക്കെ എർഞ്ഞാ കൊളണ്ട് എട്ത്ത് വീടിന്റെ അട്ത്തിന്റെ ഇന്റെ വീടിന്റെ അടുത്ത് ഞങ്ങളെ സ്വന്തായിട്ട് കൊളം ഇണ്ടാ പ്പ നേരെ എന്താ ഇടിന്നുംല്ലെങ്കില് ആഹ് നേരെ പോയിട്ട് കൊൾത്ത് പോയി ഒരു മുങ്ങലും നീന്തലും ആഹ് മഴ പെയ്യ്ണ നേര് ത്ത് ഏഹ് കുളിക്കാൻ നല്ലതാണ് ഹ് ഭയങ്കരയിട്ട് നീന്തലും അയ് അനിയത്തി ആഹ് ഇന്റെ പ്രായത്തി തിലുള്ളൊരു അമ്മായി ഒക്കെ ഇണ്ട് അപ്പൊ പിന്നെ അയ് തൊട്ടടുത്ത് ഫ്രണ്ടൊക്കെ ഇണ്ട് എല്ലരും പാടെ കൂളി ഒരു നീന്താലും ആഹ് നല്ല രസ് സാണ് മഴയത്ത് പക്ഷേ ചീത്തറിട്ടോ വീട്ട്ന്ന് ഇ ഒക്കെ വരും ന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറിയും പക്ഷെ ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞ പോരും പിന്നെ ചേലപ്പോ എന്താ വടിം കൊണ്ടൊക്കെ വര്ണ കാണുബളാണ് കേ
ഓട്ആ ഞങ്ങൾ അങ്ങനെനേട്ടാ.
ആഹ് പക്ഷെ നമ്മളിപ്പൊ മക്കളെ പറഞ്ഞയക്കുലല്ലോ, ഇപ്പ നമ്മള് ചെറി മഴ വരാണെങ്കിലും നമ്മള് വീട്ട്ന്ന് പൊർ ത്ത്കറങ്ങാനോ ഒന്നും സമയ്ക്കൂലല്ലോ. പക്ഷെ അന്നൊക്കെ നമ്മള് ആഹ് അതന്നെ. ഇവടെ ഇവടെ മോൾക്ക് നല്ല ചൂട് പൊട്ടിയിരുന്നു ന്നിട്ട് ഞാനും പറഞീന്ന് മഴ വന്നപ്പൊ പോർത്ത്ക്ക് അറങ്ങിക്കൊന്നൊക്കെ പറഞീന്നു. ഇടി വരുന്നണ്ടപ്പ പിന്നെ പോണ്ടാന്നറിഞ്ഞിട്ടേയ് ആ എന്നിട്ട് ഓള് ങ്ങനെ പറയും എല്ലാ മഴ എല്ലാ പ്രവശ്യം മ്മച്ചി ഒന്നറങ്ങട്ടെ ഒന്നറങ്ങട്ടെന്ന് വെച്ചിട്ടെ
ഇവിടെ മക്കള് ഇറക്കിയിരുന്നു അനിയനുണ്ട് അപ്പൊ അവന് മഴയത്ത് കളിക്കാനായിട്ട് വിളി ക്കും ന്നിട്ട് അവന് കുട്ടികളായിട്ട് നിന്നിട്ട് മഴ കൊണ്ട് അവനപ്പ അവർക്ക് നല്ല ഇഷ്ട്ടാവും അവന്റെ കൂടെ ആവുമ്പോഴേ അവന എല്ലാത്തിനും നിക്കും അപ്പൊ കളിച്ച് നല്ല ഇതില് വ അത് കഴിഞ്ഞിട്ട് അപ്പ തന്നെ നമ്മള് പിന്നെ നമ്മൾടെ സാധാ വെള്ളം കൊണ്ട് കുളിപ്പിക്കും തലേ ക്കേ അപ്പൊ വല്യയ പ്രശ്ണം വര്ല്ല ജൽദോഷം ഒന്നുയ്.
നല്ലത്. നമ്മള് കുളി കഴിഞ്ഞ വെക്ക നന മഴ നഞ്ഞ വെക്കന്നെ വേഗം തലയിലാണ് കുൾ
ആഹ് കുളിച്ചാ പ്രശ്ന ണ്ടാവൂല്ല്യ. അപ്പൊ അങ്ങനെ, ഞങ്ങള് സ്കൂളിൽ പോരുന്ന സമയത്തൊക്കെ ഈ ഇതുപോലെ വല്ല്യ ദൂരല്ല്യാ നടന്ന്ട്ട് നമുക്ക് പോവാ അടുത്താണ്. പക്ഷെ പോയിരുന്ന സമയംന്നർഞ്ഞാ ഈ പാടം ആ ഭാഗത്തൊക്കെനെയ് അപ്പൊ അത് കഴിഞ്ഞി ട്ട് വേണം നമ്മളിങ്ങനെ നടന്ന് പോവാന് അപ്പം ഇപ്പഴ്ത്തെ അവസ്ഥയല്ലല്ലോ ഇപ്പ അവിടെയൊക്കെ റോഡ് വന്ന് ടാറോക്കെ ഇട്ടിട്ട് ആ കൊളതൊ ഒക്കെ മൂടിപ്പോയി പണ്ട്ന്ന്റഞാ അങ്ങനെയല്ല ആ മ് ഈ വയൽക്കൂടി വേണം നമ്മള് പോവ്വാനായിട്ട് ആ ആ അ ആ പ്പാടത് കൂടി പോകുമ്പോ
ഇന്നൊക്കെ പറഞ്ഞാല് രണ്ടുസം മഴ പെയ്താ ലീവാണ്.
അതെ ലീവുല്യ ആ മഴയത് ഇ കാലത്ത്ന്നെ നനഞ് ചീഞ്ഞ് അതും പാടത്കൂടെ അതന്നെ ഈ കുളത്തിൽ കൂടില്ലേ നടന്നു പോണത് കൊളം അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം പുവ്വാന് അ നമ്മള് മാത്രല്ല കൊറെേ കുട്ട്യാള്ണ്ടാവും അപ്പൊ അല്ലെങ്കിലേ ഇവ്ടുന്ന് എറങ്ങുന്ന നേരം വൈകിയാ സ്കൂൾലോട്ട് അപ്പ ആ മഴയും ഈ കൊളോ കൂടിആവുമ്പാ ആകെ നനഞ്ഞിട്ട് പിന്നേ ഈ തലേല് ബാഗട് ത്ത് വെക്കും ഇന്നിട്ട് ശരിക്കും ന നമ്മടെ ഈ മുട്ടിന് മേപ്പെട്ടായിരിക്കും വെള്ളം. അവടന്ന് അങ്ങോട്ടേക്ക്‌ ഫുള്ള് പൊന്തിച്ച്
അയ്ക്കുടി ആഹ് മറ്റേ അന്നൊക്കെ ഈ ചപ്പൽ പോലത്തെ ചെര്പ്പാണ് ആകെ ദേ
ആഹ്, അതന്നെ ബേക്കിലും തെറിച്ച് ചെലീം തിരി തിരിച്ച് വരുമ്പഴും അതേ അവസ്ഥ തിരിച്ച് വരുമ്പോ പിന്നെ പേടിക്കണ്ടല്ലോ.
ഇങ്ങട്ട് പോരുമ്പോ മഴകൊള്ളാൻ നല്ല സുഖാണ്, എന്താ
ആഹ് അതന്നെ തിരിച്ച് വരമ്ബേ നമുക്ക് കൊഴപ്പല്ല നമ്മളെ ക്ക്‌ പിന്നെ ആ ആ ഉള്ള കൊള കൊള ണ്ട് അതായത് അമ്പലത്തിന്റെ ഒരു കൊളണ്ട വടെ അപ്പൊ അവടെ റങ്ങി മീനെ നോക്കി പിന്നെ അതും കഴിഞ്ഞ് അപ്പൊ ആരേലും ചീത്ത പറയും. കുട്ട്യാള്ങ്ങനെ കൊളത്തിൽ എർങ്ങിക്ക്‌ണാണുമ്പ്ളെയ് ആഹ് അപ്പ അവടന്നും കഴിഞ്ഞ് പിന്നെ പാടം വഴി പോകുമ്പോ അവടെ മീനെ നോക്കി മീനെ കാലൊണ്ട്ത് ങ്ങനെ
തട്ടി പക്ഷെ അതേര്ന്നുട്ടോ രസം ഇപ്പത്തെ മക്കക്ക് എന്താ നേരെ പോവാ നേരെ വെരാ അല്ലേ.
അവര്ക്കൊരു ഒന്നൂല്ല്യ കുട്ടിക്കാലത്തിന്റെ ഒരു സന്തോഷം.
ഒരു ഞാന് ഇവിടെ ഇര്ന്ന് ഇങ്ങനെ പർഞ്ഞൊ ട്ക്കും ഇവടെ രണ്ടാക്കും ഞാൻ പണ്ടത്തെ കാര്യങ്ങള് ആഹ് ഇങ്ങനെ കുട്ടിക്കാലത്ത്ത്തെ കാര്യങ്ങള് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊട്ക്കും. ഞമ്മള് എന്താ കടേക്ക്‌ പോയീന്നതും.
ആഹ് ഇതെക്കെ എക്സ്പീരിയൻസെ യ്തില്ലെങ്കിൽ എന്ത് ഇത് ലേ നമക്ക് ആലോയ്ക്കാനേ സന്തോഷിക്കാനെങ്കിലൊരു സമയം കിട്ടില്ല ഓര്ക്ക്‌ അതും കൂടില്ല
ഇം പിന്നെ മാങ്ങക്കാലൊക്കെ ആകുമ്പളേ മാങ്ങ പെറ്ക്കാനക്കെ. കൊറേ ദൂരത്തൊര് മൂച്ചിണ്ട്. ഔട്ക്ക്‌ പോവും അതൊക്കെ ഞാം പറഞ്ഞൊട്ക്കും. ഇവരൊന്നും പറ്ഞ്ഞ അയ്നൊന്നും പർഞയക്കൂലല്ലോ എത്ര വൽതായാലും. തന്നെ
ക്കാൽ കൂടുതല് കൊച്ചാപ്യ. അപ്പൊ ഞങ്ങക്ക് ആ സിൻസ് കൊർച്ചു പേര്ണ്ട്. അപ്പ ഞങ്ങളോട് ഇങ്ങനെ പറയും മീൻ പിടിക്കാൻ പോവര്ത് ന്നൊക്കെ പറഞ്ഞ് നിർ ത്തും ശനിഞായറൊക്കെ ഞങ്ങള് കാണാണ്ട് പോകും. അപ്പ ആരെങ്കിലും വീട്ടീ പോയി പറ്ഞ്ഞൊട് ത്ത്ണ്ടാവും അപ്പ ക്കിട്ടും നെരത്തി അടിക്കും പിടിച്ചിട്ട്.
അതെ അതെ അതന്നെ നൊക്ക അവസ്ഥ ഇവടെക്കെ അതെന്നെ ഇ വ ന ഞങ്ങൾക്കുണ്ടായിരുന്നത് പിന്നെ അതേപോലെ ടി വി കാണാൻ പോവാ ടി വി അട് വീട്ടിൽ ടി വി ഉണ്ടായില്ല ടി വി ഇന്ന്ട്ട്. പോവെര്തേന്ന് പറയും എട്ത്ത് വീട്വാളാണ് പക്ഷെ ഇന്നാലും പറഞ്ഞയക്കൂലേന്നു. പോവെര്തേന്നറിം ഇന്ന്ട്ട് എന്താ എല്ലാരു ഉച്ചക്ക് ഒർങ്ങൊന്നുല്ല വെറ്തെ ഇങ്ങനെ കടക്കോലൊ അപ്പൊ ഞങ്ങള് ഇങ്ങനെ. പ്ലാൻ ചെയും അന്ന് ന്യൂസ് പേപ്പറ്ല് ഇണ്ടാവും ഇത്ര മണിക്ക് സിനിമ ഇങ്ങനെ. ഒര് മണിക്ക് ഒന്നര മണിക്കൊക്കെ ആയിരുന്നു തോന്നുന്ന്ണ്ട് അന്ന് തൊടങ്ങീന്നത് അങ്ങനെ എന്തോ. തോന്ന്ണ്ട് ഒരു മണിക്കൊ ഒന്നര മണിക്കൊ ആഹ് ഒരു മണി ഒരു മണിക്ക്‌ ഊസ്‌ സ് ആഹ് ഇന്ന്ട്ട് ഒന്നര മണിക്ക് സിനിമ തൊടങ്ങാ. അങ്ങനെ എന്തോ ആണ് തോന്ന്ന്ന്ണ്ട്. അപ്പ ആഹ് സമയം കറക്റ്റാക്കി ആഹ് ന്യൂസ് പേപ്പറ്ല് ഇണ്ടാവും അപ്പൊ അത് ഇങ്ങനെ ആലോയ്ച്ച്ട്ടിങ്ങനെ എന്തോ പോ പോവാള്ള പ്ലേനാവും. ന്ന്ട്ട് മെല്ലെ മെല്ലെ പോയി അവരെ അവടെ ജനലിന്റെ അവടെ പോയി നോക്കും. ഇന്നട്ട് പിന്നെ ഉള്ള് കേറി കൊർച്ചേര ഇരിക്കും. ഇന്നട്ട് എടക്ക്‌ പരസ്യം വരുമ്പോ വന്നോക്കും. ക്കും ആരേലും ഒണർന്ന്ക്ക്ണോ. അങ്ങനേര്ന്നു അപ്പ വീട്ടിലാണെങ്കിലോ കൊർ കൊറേ ആൾക്കാരാണ് തറവാട്ടിലേയ്. അപ്പൊ എല്ലാരുമ്പാടെ. ആകുമ്പോ ഉം ആരെങ്കിലൊക്കെ അറ്ഞ്ഞാ പിന്നെ ചീത്തറീം. ഞങ്ങളെ അടി ഒക്കെ കിട്ടും അപ്പ പിന്നെ ഐലും നല്ലത്. ഇന്ന്ട്ട് ഇങ്ങനെ പത്ങ്ങി പത്ങ്ങി പോവും അതേപോലെ കടേ കടേലൊക്കൊക്കെ പർഞ്ഞയ്കുമ്പോ ഒര് കിലോമീറ്ററൊക്കെ ഇണ്ടാവും. കടേലേക്ക് പാടത്ത് കൂടി പോണം. ഇന്നട്ട് ഇവിട്ന്ന് പോയാല് സ്കൂള് വിട്ട് വന്ന് പോയാല്. ചേയ്തെപ്ലാറ്യാെ മഹ്രിബ് ബാങ്ക് കൊട്ക്ക്ണ ആ സമയത്ത്. അപ്പെ എന്തെ ഇവിട്ന്ന് പോകുമ്പോ തൊടങ്ങും ഓരോ വീട്ട്കാരിലും ഓരോ സിനിമന്റെ കൊറ് ച്ച് കാണും ഇന്നട്ട് പിന്നെ അപ്പൊറ്ത്തെ വീട്ട് പോയിട്ട് അപ്പറ്ത്തെ വീട്ട് ചെന്നിട്ട് വെള്ളം ചോയ്ക്കും. അത്ര നേരം ഓലെ ജനലിക്ക് നിന്നിങ്ങട്ട് ബാക്കി അപ്പറ്ത്തെ അങ്ങനെ ഓരോ വീട്ട് ഓരോ വീട്ടിലും ഞങ്ങള് ഇപ്പളും എല്ലാരും കൂടുമ്പോ ആ കഥകളും. പറ്ഞ്ഞെന്യനോക് ആഹ് അങ്ങനൊക്കെ
ഫോണ് അല്ലെങ്കില് അവർക്ക് കളിക്കണെന്നുല്ല പൊറത്തെറങ്ങിയ ഒന്നു ഇല്ല. കൂട്ടുകാരും ഇല്ല അവർക്ക് അങ്ങനെയുണ്ട്.
അതാണ് ഉം അതാണ് ഓര്ക്ക് ഒന്നുല്ലല്ലോ, ഓരുക്കീ അറിയുന്ന ആൾക്കാരെ മാത്രേ പരിചയോള്ളു